ആഹ് പിന്നെന്താ?
പിന്നെ ചോറ് കഴിക്കുന്നില്ലേ? ആഹ് വിശപ്പില്ലന്ന് പറഞ്ഞായിരുന്നല്ലേ വിശപ്പില്ലന്ന് പറ പറഞ്ഞില്ലേ ഇത്ര പെട്ടെന്ന് വെശപ്പായോ?
വെശപ്പുണ്ടായിട്ടല്ല വിളിക്കു അതാണ് വിളിച്ചു കഴിഞ്ഞാ അപ്പ പോണം ഇവിടുത്തെ അങ്ങനത്തെ ഒരു സിസ്റ്റ. നമ്മൾ വിളിച്ചു കഴിഞ്ഞാ അപ്പം പോണം വിശപ്പ് ഉണ്ടെങ്കിലും ഇല്ലേങ്കിലും നമ്മുടെ കൂടെ ഇരുന്ന് കഴിക്കണം.
ആഹാ അബിച്ചിരി കഴിച്ചാ മതിയ
ആഹ് ഇത്തിരി കഴിക്കുകയാണെങ്കിലും കുറച്ച് എന്താണ് കുഴപ്പമില്ല പക്ഷെ വിളിക്കുന്ന ടൈമില് വന്നോളാം അതുവരെ വില്ലിയ എങ്ങനെയ ആയിരിക്കും റിയോ നമ്മള് പേടിച് ജിൻസി ന്ന്ളിക്കും നമ്മള് ഓടിപ്പോയൊ ചിലപ്പോ ഒരു പ്രാവശ്യം ഇങ്ങനെയായിരുന്നു ഞൻവിടെ ഞാൻ എന്താ ഫോണിൽ കളിക്കായിരുന്നു അപ്പോണ്ട് ജീൻസിന്ന് വെദച്ചു ഞാൻ ഓടിപ്പോയി എന്താെന്ന് ചോദിച്ച് അപ്പോണ്ട് ഫ്രിഡ്ജില് ജ്യൂസ് വെച്ചിട്ടുണ്ട് കുടിചോന്ന് ഞാനാ ഫോണെല്ലാം എറിഞ്ഞ് ലൈറ്റന്നും ഓഫ് ചെയ്യാതെ ഓടി വന്നത് അങ്ങനെ അവര് വിളിക്ക ചിലപ്പോ അതേപോലെ തന്നെ അനിയന അങ്ങനെ വിളിക്ക ഓടി വന്ന് നോക്കുമ്പോണ്ടവും ആ ലൈറ്റ് ഒന്നും ഇഡോന്നോയിക്കും ഉ അങ്ങനെ ഇവര് ഇവരെ വിളി ആണ് അങ്ങനെ ചോറ്ന്നാ വിളിക്കുകയാണെങ്കിൽ അങ്ങനെ വിളിക്ക എന്നിട്ട് നമ്മൾ ഓടി വന്ന് കേക്കും ആഹ് അതെ എന്നിട്ട് ഇങ്ങനെ കാത്ത്ക്കും അതാണ് പ്രശ് ശ്‍നം കഴിച്ചോള പറഞ്ഞിട്ടണ്ടെങ്കിലും അ ഓ ഫോൺ ഏതു നേരംവക്ക് ഫോണാന്നൊക്കെ പറയും അതാ പ്രശ്നം ജിനോയി ആണെ ചാനിയൻണെങ്കിൽ ഗെയിമ് ഞാനാണെങ്കില് ഫുൾ ടൈം ചാറ്റ് ഇതാണ് ആഹ് അ ഇപ്പൊ പിന്നെ അങ്ങനൊന്നും പറയില്ല പണ്ട തോ ആരെയാണ് ചാറ്റ് ചെയ്യുന്നത് അങ്ങനെ ഇങ്ങനെ
ഇപ്പൊ കല്യാണക്കെ ഉറപ്പിച്ച വച്ചോണ്ട് അത്രേ ഉള്ള അത്രയും കുഴപ്പല്ലല്ലേ
ആഹ് അതെ അതെ അല്ലെങ്കില് പിന്നെ പറയണ്ട ഓ വറ്റവനെയിരിക്കും അങ്ങനെ ഇങ്ങനെ
ഉം അമ്മച്ചി എന്തേയ്‌
ആഹ് അമ്മ മ്മ്യ ആ അവിടെ ഹ് ഇപ്പൊ ഇവിടെ കൊഴക്കിലുണ്ട് അമ്മമ്മന്റ്നിയത്തിന്റെ വീട്ടിലേക്ക് ഇവര് കണ്ണൂര് പോകുന്നതൊണ്ടേ
ആഹ്
ഉം ഞാനും അഥവാ നിക്കുവാണെങ്കില് രാ ഇവിടെ തന്നെയാണ് ഇവിടെ തന്നെ ഉണ്ടാവ
ആഹ് ആഹ്
എവിടേങ്കും പോയി നിൽക്കാനാവകുമ്പ അമ്മൻ്റെനിയും തിന്നെടുത്ത് കൊണ്ടാക്കും
ആഹ് ആഹ് ആഹ് അമ്മയുടെ അനിയത്തട്ടാടോ അതോ അമ്മച്ചീടെ അനിയത്തിടോടോ ആഹ് ആഹ് ഹ അവിടെ അടുത്താണോ
ആഹ് അവിടെ കുറച്ച ദൂരുണ്ട് മമ്മിക്ക് ചേച്ചിയള്ള അനീത്തിയൊന്നുമല്ല ഒറ്റ ചേച്ചിയാണ് ഉം
അമ്മമാന്ന് വിളിക്കുന്നത് അമ്മടെ അമ്മയല്ലേ അച്ഛന്റെ അമ്മയാണോ
അല്ല അല്ല പപ്പടെ അമ്മ പ്രസവത്തിൽ മരിച്ചുപൊയി
ഓഹോ
ആഹ് പപ്പന്റെ അച്ഛന്റെ പെങ്ങളാണ് വളർത്തിയത് അതുകൊണ്ട് അതാണ് ഞങ്ങ ചമ്മയായിട്ട് കണക്കാക്കി അതും മരിച്ച്
ആഹ് അപ്പൊ പിന്നെ ഇതോ
ഇത് മമ്മിടെ മമ്മി
മമ്മി ആ ഹാ ആഹ് മാമി ആഹ് ആഹ് മാമ
ക മംമ്മ മാമാമാണ്
ഉം ഉം
മമ്മിടെ അമ്മ മമ്മി മാമ
ഉം ആഹ് മമി മാമേ
മമ്മി അമ്മാ അമ്മയും മമ്മീന്റെ ആഹ് അമ്മാമ്മയാണല്ലോ അപ്പൊ മമ്മീന്റെ തായതുകൊണ്ട് മമ്മി അമ്മാ അമ്മമ്മന്ന് വിളിക്കുന്നേന് പേര് ആഹ് മമ്മി മാമ ആഹ് മറ്റേത് ഡാഡി ചാച്ചെ മമ്മിയുടെ ഡാഡി ഡാഡി ചാച്ചെ
നിങ്ങള് ഭയങ്കര വെറൈറ്റി വിളികളൊക്കെയ ആന്നല്ലോ വിളിക്കുന്നത്
ആഹ് അത് മാറി പോയരതല്ലോ അച്ഛ അച്ഛന എന്താ പറ ഇ്പൊ പപ്പയുടെ അച്ഛൻണ്ടല്ലോ
ഓഹ് ഓഹ് ഓഹ്
അങ്ങനെ അതുകൊണ്ട് അവ ഇവര് തന്നെ ചെറുപ്പത്തിലേ പറഞ്ഞു തനതാ ആഹ് പിന്നെ അച്ചാ അച്ഛ്ന്റെ പിന്നെ നമ്മള് പിന്നെ അച്ചച്ചന്ന് തന്നെ വിളിക്കും അപ്പൊ അച്ചച്ചന്റെ പപ്പയുടെ പെങ്ങള ഭർത്താവ് ഉണ്ട് ഓ ച്ചോ പപ്പേന്റെ പെങ്ങളള അല്ല പപ്പന്റ അച്ച അച്ഛന്റെ പെങ്ങളുടെ ഭർത്താവ് ഓര് രണ്ടു പേരും പ പേര് ഒന്നാ അപ്പൊ ഞാന് ഹെൻസിലിന്നാ പേര് അപ്പം ഞാൻ ഒരാളെ ഹൻസിൽ വിളിക്കും അപ്പോ എന്റെ അ അച്ചാച്ചനെ പെൻസില് ന്ന് വിളിക്കും അങ്ങനെ മാറിപ്പോവരത്തല്ലോ
അവിടെ പിന്നെ എന്തെങ്കില അയ്യോ പക്ഷിസങ്കേതം ഉണ്ടല്ലോ ഉം എന്തവാന് അവിടെ പോയിട്ടുണ്ടോ
ആഹ് ഇവിടെയോ ഇവിടെ അങ്ങനെ ഞാൻ പോയിട്ടൊന്നുമില്ല
കടലുണ്ടി കടലുണ്ടി
ആഹ് കടലുണ്ടി ആഹ് ആഹ് അത് അത് ഞാൻ ഒരിക്ക ഇങ്ങനെ ഞാൻ പറയല്ല ഇവിടെ എന്തെങ്കിലും അങ്ങനെ എങ്ങനെ ഇപ്പോഴൊന്നും പറ്റില്ലോ അപ്പ പോയിട്ടൊക്കെുണ്ട് ഉം
ഉണ്ടോ
ഓ പോയിട്ടുണ്ട് പക്ഷേ അടു ഈ അടുത്തൊന്നല്ല പോയത് കുറച്ച് മുമ്പ് പോയതാണ് ഈ അടുത്തൊന്നും നമ്മള് എവിടെേയും പോയില്ല
അവിടെ അവിടുത്തെ പ്രത്യേകത മറ്റേ ദേശാടന പക്ഷികളല്ലേ കൂടുതലും അങ്ങനാ പറയുന്നെ ദേശ ദേശാടന പക്ഷികളുടെ പറുദീസന്ന് പറയഞ്ഞേ കടലുണ്ടിന്ന് പറയുന്നെ പക്ഷി സങ്കേതം
ആ നമ്മള് പോയിട്ടി ആണല്ലേ നമ്മള് പക്ഷേ പോ ഇതാ ഞാൻ പറഞ്ഞില്ല ഇവിടുത്തെ ഒരു കാര്യം വെച്ചേ എനിക്കറിയില്ല
ആ നല്ല സ്ഥലവല്ലേ ഇവിടെക്കെ കാണാനൊക്കെ നല്ലത
ഉം അതെ അതെ
പിന്നെ എന്തോ കടലും കടലും ഏഹ് ഏഹ് അവിടെ തന്നെ ആണന് തോന്നുന്നു ശരിക്കും അങ്ങോട്ട് ഓർമ്മയില്ല
ഉം
ഈ കടലും കായലും കൂടെ ഒരുമിച്ച് ഇതകുന്ന സ്ഥലമുണ്ടല്ലോ അയ്ന് എന്താ പറയുന്നത് കടല് വന്ന് ചേ കാ കായലിനോട് ചേരുന്ന സ്ഥലം പകുതി കടലും പകുതി കായലുയിരിക്കും അങ്ങനത്തെ കണ്ടിട്ടില്ലേ ആ അങ്ങോട്ട് വരുന്ന വഴിക്ക് ഈ കടലുണ്ടി ആ ഭാഗത്താന് തോന്നുന്നു എനിക്ക് കറക്റ്റ് സ്ഥലം അറിയത്തില്ല
അങ്ങനെ എല്ലാവരും വരുന്നെരു ഇത് തന്നെയാണ് അത്
ആഹ് നല്ല ഭംഗിയത് കാണാൻ ആ പകുതി കടലും പകുതി ഉ കായലും അതുംകൂടി ചേരുന്ന ആ സ്ഥലം
ഇവിടത്തെ വന്ന് കുറച്ച കൂടെ ഇതാ കാപ്പാട്
ആഹ്
അതെല്ലാം അങ്ങനെ കുറച്ച് ഇത് ഉള്ളത് അല്ലേ
ഉം പിന്നെ വൈകിട്ടത്തേനെന്ത സ്പെഷ്യല്
സ്പെഷ്യല് ഇന്ന് ഉണ്ടാക്കിയത് ഇതായിരുന്നു പോർക്ക എയ്നു
അയെ പന്നിയോ
ആഹ് പന്നി പന്നി
ആഹ് ആഹ് ആഹ്
അപ്പോ അതേന്ന് ഉച്ചക്ക് തന്ന് വിട്ടത് അതേയ്ര്ന്നു ഇനിപ്പോ അതെന്നേയിരിക്കും രാ ത്രിയും തോന്ന്ന്ന് അറീലാ ത്പ്പം വേറെ എന്തെങ്കി കറി ഉണ്ട് തോന്ന്
ഉം ഉം അട്ക്കളേലൊന്നും കേറാറില്ലേ ജോലിയൊന്നും ചെയ്യാറില്ലേ
അങ്ങെനാേയ്ച്ചിട്ടുണ്ടെങ്കി ഏഹ് അ മെയ് രാത്രിത്തെ മെയിന്‌ന്ന് വെച്ചാ മീൻ നന്നാക്കലും ആഹ് പിന്നെ തു ആണ് ഏഹ് പാത്രം തേക്കല്വാ മീൻ നന്നാ ക്കാന്ന് വെച്ചയ്ഞ്ഞാ നാളത്തേക്ക്ള്ളത് ആണ് നാളത്തേക്കാണ്ന്നല്ല മീൻ നന്നാക്കാൻ പർഞ്ഞ് നന്നാക്കി കൊട്ത്ത്
ഉം ഹും ഉം ചോയ്ക്കത്തൊന്നുല്ല പറഞ്ഞാ നന്നാക്കി കൊട്ക്കണം
ആഹാ അതെ അത് ഞാൻ പർഞ്ഞ് നാളെപ്പ പോവുന്ന് ഇത്‌ല്ലല്ലോ ആര്ക്കും ആര്‌വടെന്ന് ഞാൻ ഭക്ഷണം എന്താ പൊർത്ത്ന്നാ കഴിക്ക്ന്നേ അപ്പ ഇവിടെ ഒന്നും വെക്കണ്ടല്ലോ രാവിലെ ഇവരാ റ് മണ്യാവുമ്പം പോവും അപ്പാെ ആഹ് അന്നേരം ഞാന് ഒറ്റക്കാെന്നും ചെയ്യേണ്ട ആവശ്യല്ല രാവിലെ മാഗിണ്ടാക്കീട്ട് കഴിക്ക്യും എന്നിട്ട് ആഹ് പിന്നെ ഉച്ചക്ക് ഫുഡ് പൊർത്ത്ന്ന് കഴിക്ക്യും ആഹ് ഉച്ച ക്ക് പാെർത്ത്ന്ന് ഫുഡ്ഡ് കഴിക്ക്യും പിന്നെ രാത്രിത്തെ ഫുഡ്ഡ് ഓളെ വീട്ടിന്ന് കഴിക്ക്യും അപ്പ അതോണ്ട് ഇവിടെ ഒന്നും മീൻ വെച്ചിട്ട്ണ്ടെങ്കിൽതായി പോവ്ന്ന് വെച്ചിട്ടേ
അപ്പോ ഡ്രെസ്സ് കൊണ്ടാേവാന്ള്ള ഡ്രെസ്സൊക്കെ എട്ത്താേണ്ട് പോവോ
ആഹ് കൊ എട്ത്ത് കൊണ്ടു പോണം ആഹ് എട്ത്ത് വെച്ചില്ല രാത്രി എട്ത്ത് വെക്കണം ആഹ് നാളെ പ്പം എന്തായാ രാവിലെ ഒന്നിനും ൻക്ക് നേരംണ്ടാവൂല അതാണ്
രാവിലെ എത്രെ മണി ആകുമ്പം എഴ്ന്നേക്കും
ഏഴ് മണി
ആഹ് കൊള്ളാം ജെ ജോ ജോലിക്ക് പോവ്ന്ന ആള് രാവിലെ ഏഴ് മണിക്ക് എഴ്ന്നേറ്റാ പോവാം പറ്റോ
ഏഴ് മണിക്ക് എഴുന്നേറ്റ് വെടവെടവെടാന്നങ്ങെനെ ചെയ്യേണ്ടി വെരും ആറരക്ക് എഴ്ന്നേക്കും മഴയുള്ളോസം ഏഴ് മണിക്ക് അങ്ങനെ
ആഹ് അപ്പൊ എത്ര മണ്യാവുമ്പോ ഓഫീസി പോണം
ഒം എട്ടെരയാവ്മ്പോ ഇവട്ന്നെറെങ്ങും ഒമ്പത് മണ്യാവുമ്പോ അവ്ടെത്തും
അരമണിക്കൂർ അല്ലേ
ആഹ് ആര അര മണിക്കൂർ വേണ്ടേ ഇരുപത് മിൻറ്റ് മതി ഞാന് എട്ടേ മുപ്പത്തഞ്ചൊക്കെ ആകും ചെൽപ്പെർങ്ങാന്
ഉം ഉം
ഉം അതെ ആഹ് ബസ്സിന് പോവും
ഒരു ടൂവീലറൊക്കെ എട്ത്ത് തെരാൻ പറാ
എനിക്ക് പക്ഷെ പേട്യാണ്
ആഹ് അത് കൊള്ളാം പേടിച്ചിരുന്നാ പറ്റോ അതൊക്കെ പഠിക്കണം
ഏ ത് ച്ചാ വണ്ടി അത് എറക്ക്ന്ന കാര്യം ആലോയ്ച്ചിട്ട് പണ്ട് സൈക്ക്ളോടിക്കുംമ്പ തന്നെ എൻ്റമ്മേ ഒര് വണ്ടി അപ്പർത്ത് നിന്നാ ഞാനിവിട്ന്നേ നിർത്തും
ആദ്യാെക്കെ കൊർച്ച് ബുദ്ധിമുട്ട് കാണും പിന്നെ അങ്ങ് ശെരിയാവും
ആഹ് എല്ലാരും ഇതെന്നെ പർ വീട്ടില് വണ്ടിണ്ടേയ്ര്ന്നെ പിന്നിം കൊഴപ്പല്ല മ്മക്ക് അങ്ങെനെ പഠിക്കാം ഇത്പ്പതൂല്ല ഉം ബൈക്ക് അല്ലേ ഇള്ളൂ അപ്പ അത്കൊണ്ട് വെല്ല സ്കൂട്ട് റ് ഞാന സ്കൂട്ടർങ്ങനെ ണ്ടെങ്കില് ഇൻക്കും അനിയനും പഠിക്കേര്ന്നു
അല്ല അല്ലാ ഒ ഒത്തിരി വെല വെലെയൊന്നും ഇല്ലാത്തെ ചെറിയ വെലയുള്ളതൊക്കെ കിട്ടും സെക്കനാൻഡ് വണ്ട്യേ പത്ത് പതിനഞ്ച് രുപയ്ക്ക് ഇരുപത് രൂപയ്ക്കാെക്കെ കിട്ടും അതൊക്കെ
ഉം
മേടിച്ചിട്ട് പഠിക്കണം ഇത് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഉപയോഗിക്ക ക്കല്ലോ ആങ്ങളൊക്കെ ഉപയോഗിക്കാം നിനക്കും ഉപയോഗിക്കാം
അങ്ങനെ ആഗ്രഹ പക്ഷെ ഞാൻ വല്യ നിർബന്ധിക്കുന്നൊന്നുമില്ല വെറെന്തൻ കാര്യമാണകിലോ ഇപ്പോൾ ഞാൻ നിർന്ധിച്ച് വാശിപിടിച്ച് ഞാൻ സതിപ്പിക്കും പക്ഷേ ഈക്കാര്യത്തില് എനിക്ക് പേടിയായതുകൊണ്ട് ഞാനൊന്ന അനങ്ങാത്ത അത്ന വാ ആഹ് അല്ലെങ്കിൽ ഞാൻ വാശി പിടച്ച് കഴിഞ്ഞച്ചുണ്ടെങ്കിൽ എനിക്ക് എന്തായാലും കിട്ടും
അല്ല അത് ഒന്നാമത്തെ കാര്യം നീ ഇപ്പൊ ജോലിക്കൊക്കെ പോകുന്നുണ്ടല്ലോ അപ്പൊ വണ്ടിയുണ്ടാകിൽ എളുപ്പമണല്ലോ പോകാനും വരാനും ബസ്സ് ഒന്നും നോക്കി നിക്കണ്ടല്ലോ
അത് ശരിയാണ് പക്ഷെ എനിക്ക് റോഡിലേക്കെ ഇറങ്ങുമ്പോഴാ
ആഹ് ഇപ്പം ആങ്ങളെ ഉണ്ടല്ലോ അപ്പൊ ആങ്ങളയോട് പറഞ്ഞാലും പഠിപ്പിച്ച പഠിപ്പിച്ച്തരുമല്ലോ ബൈക്ക് ഓടിക്കാൻറിയന്നോണ്ട്
അവന് പക്ഷെ പുറത്തേക്ക് ഇറക്കാന്നല്ല ഇവിടന്ന് ഓടിക്കാനേ അറിയുള്ളൂ
ആഹ്
അവൻ പഠിപ്പിച്ചിട്ടന്തായാലും വേണ്ടോ അതെന്തായാലും നടകൂല
ഉം ഉം ഇന്നാ പോയി ഭക്ഷണൊക്കെ കഴിക്കെ ഉം ശരിയന്നാ
എന്നാ ശരി
ഉം